ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ കേൾക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണൊക്കെ കഴിച്ചോ
വക
വരിയാണോ ആഹ ഏ ഇല്ല കഴിക്കണം ഒന്ന് സൗണ്ടില് പറയണംോ കേട്ടോ കേൾക്കുന്നില്ല കേൾ കേൾക്കുന്നില്ലക്കെ ആ ഇല്ല ഇല്ല കേൾ കുറവാണ് സൗണ്ട് കുറവാാണ് ആ പിന്നെ എന്തൊക്കെയുണ്ടോ എവിടെങ്കിലേക്ക് എവിടെ എക്കെങ്കിലൊക്കെ യാത്ര പോകുന്നുണ്ടോ
യാത്ര ഇക്ക പോയി വന്നിട്ടേള്ളൂ ആഹ ഇഷ്ടാണ്
ഇഷ്ടാണല്ലേ ഒന്നുകൂടി പോയി വന്നട്ട് േ ഒന്നുകൂടി സൗണ്ടില് പറയണ കേട്ടോ കേൾക്കാൻ ഭയങ്കര പ്രയാസംുണ്ട് ആ ഉ
ഉണ്ടല്ലോ
കക്കാടം പുയ്യലോ ആ കക്കാടംപയയിലൊക്കെ ഇ ഇപ്പം പോയാലും ഭയങ്കര
ആണാണ് നല്ല രെസാ അതായത് ഈ നല്ല മഞ്ഞ് ക്കെ ഇണ്ടായിട്ടേ കോട മൂടി നിക്കാണ്.
ആഹ് കോട മൂടിട്ട് നി
ആ അതെ നല്ല രെസാണ് കാണാൻ, പിന്നെ അവിടെ കാര്യ കാണന് പറഞ്ഞാ ഒരു കൊടികുത്തി മല ഇണ്ടല്ലേ.
കൊടിക്കുത്തിമലാ കൊറേ ഞാനിപ്പ ഇപ്പ ഇറങ്ങീണ് കൊറേ വീഡിയോസിലൊക്കെ ഇണ്ട് ഇങ്ങനെ. കൊടികുത്തി മ് ഒരു മലന്റെ മേലെ കൊ ഇങ്ങനെ കേറിപ്പോണിങ്ങനെ ആ രാവിലെക്കെ അതി രാവിലെക്കെ കേ പോവാനും നല്ല രെസായിരിക്കൂലോ നല്ല മഞ്ഞ് മൂടി ഒക്കെ കെടക്ക്‌ ആയിരിക്കൂല് ഇപ്പം കാണാൻ നല്ല ഭംഗി ആയിരിക്കും. ക്കുലെ.
ഞങ്ങള് പോയപ്പോ കൊറച്ച് മയ കണ്ടേനി പോയ അന്ന് മയല്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നിക്കേനി റിസോട്ട് എടുത്തിങ്ങാണ്ട് ഒരീസം ഹസ്ബന്റും പിന്നെ ഹസ്ബന്റിന്റെ ഫ്രണ്ടും ഭാര്യേം കണ്ടീനി
ആഹ് എല്ലാരേംമാരി ഫ്രണ്ട്സ്കൾ ഒന്നാകെ പോയതായിരിക്കുലെ ആഹ് എല്ലാരുംകൂടി പോകുമ്പൊ ഒരു പ്രത്യേക രസാണല്ലോ ഒറ്റക്ക് പോവുന്നെനക്കാട്ടി നല്ലത് കൂടത്തിലെല്ലാവരും ഉണ്ടാകുമ്പൊ ഒരു പ്രത്യേക ഒരു രസാ ആഹ് പാട്ടുപാടങ്ങളെ അവിടെ
വേണ്ട
ങ്ങളെ അവിടെ ബുക്കെയ്തിട്ട് എടുത്തതാവൂല്ലേ ആ മുന്നേ ബുക്കെയ്ത് എടുത്താവൂല്ലേ ആ എന്നിട്ട് എത്ര ഒരു ദിവസാണ അവിടെ നിന്നത്
ഒരു ദിവസം നിന്നു
ആ ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ അവിടുത്തങ്ങോട്ട് ഒരു വീഡിയോ കണ്ടിട്ടുള്ളു അതിൽ നല്ല രസണ്ട് ഇങ്ങനെ ഓരോത്തോരൽ കക്കാടം പുഴയിലെ ഒരു തിരക്ക്ന്നും പറഞ്ഞാണ്ട്
ആ ആ നല്ല തിരക്ക് ആ ആ കൊടി ലൊക്കെ നല്ല തിരക്ക അത ചെറിയ കുട്ടിയളെ കൊണ്ടും അല്ലാതെ വല യോലും പ്രായമായോലൊക്കെ ഉണ്ട് എല്ലരുംഉണ്ട് അങ്ങട്ട് ഞങ്ങള് കയ ഏത് ജീപ്പിലാണ് ജീ പ്പ്ണ്ടല്ലോ അങ്ങട്ട് കയറാനായിട്ട് ജീപ്പ്ണ്ട്
ആഹ ജീപ്പ്ൺ ല്ലേ ആ അങ്ങനെ അങ്ങനെ അപ്പൊ ആ ജീപ്പിന് നമ്മള് പൈസ കൊടുത്താണ്ട് കേറലാവൂലെ എല്ലാരും കൂടി അയിലിങ്ങനെ അങ്ങനെ ആ ജീപ്പ അതിന് ണ്ട് അതേപോലെ തന്നെ ഊട്ടി ഊട്ടിയിലല്ല വയനാട് പോയപ്പോ ഏതോര് ഇത അതുപോലെ തന്നെ ഒരു സ്ഥലംണ്ട് ഏതെ അത്രമല്ലേ വലിയ കേറ്റള്ള ഒരു സ് സ്ഥലമാണ് എനിക്ക് അത്ര ഓർമ്മ കിട്ടണില്ല ഏതാന്ന് അവിടെ ഇതേപോലെ തന്നെ ഒരു ജീപ്പ് അതിനായിട്ട് ഒരു വണ്ടിയാണ് നമ്മക്ക് എന്നിട്ട് ഭയങ്കര വരുമ്പോ ഇറക്കുംണ്ടാവും പോകുമ്പോ കേറ്റും സ്റ്റെപ്പ് സ്റ്റെപ്പുകളാണ് പക്ഷെ റോഡും കൂടി പോവും ചെയ്യ റോഡ്മെകൂടി കേ
സ്റ്റെപ്പല്ല അത് മണ്ണിട്ട റോഡാണ് മഴ പെയ്തിട്ട് റോഡൊക്കെ പറ്റ മോശമായിക്ക്ണ് ആ ഈ മലമക്ക് പോണ ഇത് കയറ്ണ കയ റ്റത്തക്ക് ജീപ്പിൽ പോണതുണ്ടല്ലോ അത് നല്ല റിസ്ക് എടുത്ത പരിപാടിയാണ്
റോഡൊക്കെ ഭയങ്കര മോശമായിരിക്കൂലേ മഴ പെയ്തിട്ട് പക്ഷേ മഴ പെയ്യുമ്പളാണ് അവിടെ കൂടുതലും ആൾക്കാര് ഉണ്ടാവുക
ജീപ്പ് മറിയോ തോന്നും നമ്മക്ക് അങ്ങനെയൊക്കെയാണ് എന്നാലും കാണാൻ നല്ല രസ ആ മഞ്ഞ് മൂടിട്ട് ആ മലമ്മ കയറിയാല് നെൽത്ത്ക്ക് നോക്കിയാല് ഒന്നും കാണൂല്ല
ആണോ ആ ആ
പോട പോണ ടൈമില് ക്ലിയർ ആയി കാണും ചെയ്യും
ആണോ നല്ല രസമായിരിക്കപ്പ് ഇപ്പൊ കാണാൻ തന്നെ നല്ലൊരു ഒരു ഒരു പ്രത്യേക ഒരു രസം ആയിരിക്കും അപ്പ കൂട്ടത്തിൽ എല്ലാരും ഉണ്ടാവുകയാണെങ്കിലും ഇനിയിപ്പോ വീഡിയോ എടുക്കയാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിലുംക്കെ ആ എടുത്തിട്ടുണ്ടാവൂലേ മക്കളൊക്കെ ഉണ്ടാവൂലേ എല്ലാരും കൂടിം
ഞങ്ങള് കാറിലാ പോയിന്നത് പിന്നെ ആ
അപ്പൊ എങ്ങൻത്തെ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒരു സിമ്മിപൂളൊക്കെ ട്ട ഉണ്ടാവൂലേ നിങ്ങ കൊറച്ച് ശബ്ദത്തിൽ സംസാരിക്കണം ട്ടോ കേ ഭയങ്കര പ്രയാസംണ്ട് അത്‌
റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും ഞാ ഞാൻ എന്റെ മാക്സിമം സം
ആ സൗണ്ടിലാവൂലേ സംസാരിക്കുന്നേ എന്താ അറിയൂല കേൾ ക്കാൻ കൊർച്ച് പ്രയാസണ്ട് അതുകൊണ്ടാണ് പിന്നം അ ഇപ്പം പിന്നെ അവിടെ നിന്ന് അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉണ്ടാവൂലേ അവിടെ ഇങ്ങനെ റൂം എടുത്താണ്ട് നിന്നിട്ടുണ്ടാവൂലേ
റൂം എടുത്ത് ഒരു തെരൂ അങ്ങനെ എടുത്തൊക്ക അയില് രണ്ട് റൂമുണ്ട് പിന്നെ ഒരു ചെറിയൊ ഒരു സിറ്റ് ഔട്ട് പോലെ
ആ എല്ലാം എല്ലാരും കൂടി ഒരു റൂമണ് അല്ലെങ്കിൽ എല്ലാരും ഒരു ഫാമിലി ഫാമിലി കുടുംബ അങ്ങനെ റൂമുകൾ എടുക്കയാണ് ചെയ്തത്
നാടുവിട്ടൊരു ഇതിൽ
പെണ്ണുങ്ങളൊന്നാകെ ഒരു റൂമാണോ അല്ലെങ്കിൽ ആണ്ണുങ്ങൾ ഒന്ന റും എങ്ങനെയാണ് നിങ്ങള് എടുത്തത് എങ്ങനെ
ഫാമിലി ഉള്ളിന
രണ്ട് ഫാമിലിള്ള അപ്പൊ രണ്ട് ഫാമിലിക്ക് രണ്ട് റൂമ എടുത്ത്ണ്ടാവൂല്ലേ റൂമ എടുത്ത് സിറ്റ് ഔട്ട് പോലെ എന്നിട്ട് അവിടെന്ന് റൂമിലൊന്ന് ആകെ രാത്രി ഒന്ന് കിടക്കൻ ടൈമ ഉണ്ടാവുള്ളൂല്ലേ ബാക്കിയൊക്കെ നമ്മള് പുറത്താണല്ലോ ഉ താവു
ആഹ് അപ്പൊ കൂടെ അങ്ങനെ നടന്നൊക്കെ എൻജോയ് ചെയ്യല്ലേ പിന്നെ കുട്ടികൾക്ക് കളിച്ചൻ ഈ ഊഞ്ഞാല ഈ ഉദിരണ സാധനങ്ങൾ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ചെറിയ പാർക്ക് പോലത്തെ കുട്ടികക്കൊക്കെ കളിച്ച ഇടനെ
ആ കുട്ടികൾക്കൊക്കെ കളിക്കാന് ഞാല അതേപോലെ തന്നെ കിയെന്ന സാധന ഇതിനോ ആ ആ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ
ആ അങ്ങന തൊക്കെണ്ട് പി നമ്മക്ക് വേണെങ്കി ഭക്ഷ
ഭക്ഷണം ഉണ്ടാക്ക അല്ലെ ആ അങ്ങനെ നിങ്ങള് എങ്ങനെ കൊണ്ടുപോയിക്കണോ ഭക്ഷണം അല്ലെങ്കിൽ അവിടെന്ന് ഉണ്ടാക്കി് ട്ട് ആണോ
ഞങ്ങള് ഏൽപ്പിചിട്ടില്ല
ഏൽപ്പിച്ചിക്കള അതൊക്കെ നമ്മള് വേറെ പൈസ കൊടുക്കേണ്ടി വരുല്ലേ എത്ര ആയപ്പങ്ങൾക്ക് അവിടെ ചെലവഴി ക്കാനരു ദിവസം
അവിടെ അയിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അയ്യാര്ത്തി സംതിങ് ഒക്കെ ആയക്കും ഒരാക്ക് ഉം ക്ക് ചെറെ മോൾക്ക് ഇതേ മാതിരി ഞാൻ റാഗിയൊക്കെ പൊടി അയിങ്ങാണ്ട് അങ്ങനെ കൊൺ
കൊണ്ട് പോയിട്ട് ഇണ്ടാവും ലെ
അങ്ങനെ ഓലെ കിച്ചൺൽ നമ്മക്ക് കുക്കെയ്യ
ഓലെ കിച്ചൺല് കുക്ക് ചെയ്യ അപ്പം ഞമ്മൾ സാധനങ്ങളൊ ക്കെ നമ്മൾ ഇങ്ങട്ട് വാങ്ങേണ്ടെരും ഇങ്ങട്ട് കിച്ചൺൽ ഓലെ കി ച്ചൺമാത്രം ഓൽ ഞമ്മക്ക് തരും ഗ്യാ-
ആ ആ ആ അത് തരും അവിടെ കുക്ക് ചെയ്ത്ങ്ങാണ്ട് അങ്ങനെ കൊട്ത്തു
അപ്പം കൊഴപ്പൊന്നും ഇല്ലാതെ അടിച്ച് പൊളിച്ച് പോന്ന് ലെ
വീട്ടിലെത്തി
ആ അങ്ങനെ തന്നെ ഞങ്ങക്ക് അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടം അതേപോലെ തന്നെ റിസോർട്ടിലൊക്കെ പോയിട്ട് നിക്കാനും ഇതാക്കാനും ഞങ്ങൾ ഇതേപോലെ തന്നെ ഊട്ടിൽ പോയിട്ട്ണ്ട് ഊട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ നിന്നിട്ടൊന്നുയില്ല കൊറച്ചായി ഊട്ടി പോയി നിന്നിട്ടൊന്നുയില്ല അവ്‌ടെങ്ങനെ ഒരു ദിവസത്തെ യാത്രയാണ് ആ അവ്ടന്ന് ഇപ്പോ ഞങ്ങൾ ഇവട്ന്ന് ഒരു അഞ്ച് മണിക്ക് പോയപ്പോൾ ഒരു സൂസെഡ് പാലം പാർ ക്ക്ന്നോ സൂസൈഡ് സ്ഥലം അല്ലേ ആ പോയിന്റ് ആ അവിടെ ഞങ്ങൾ ഒര് ഒമ്പെ മണി ആയപ്പോത്തിന് അവിടെ എത്തി അവിടെ എത്തി പിന്നെ അവിടുന്ന് പിന്നെ അതേപോലെ തന്നെ അതൊന്ന് കണ്ട്
പൊലർച്ച പോണം ഇന്നാലൊള്ളു കാണാന് എല്ലോട്ത്തും കാണാൻ പറ്റെ
സ്ഥലങ്ങളിലൊക്കെ മന്നാ അത്യാവശ്യ സാചര്യങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ നിർത്തിയാണ്ടാണ് പോയത് നിസ്കരിക്കാനും അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾക്കും ഏ എ സ്ഥലങ്ങളിലൊക്കെ ഏ ഇതാക്കിയാണ്ടാ പോയത് ഇല്ല ഇല്ല ഇല്ല
നമ്മൾ കേരിങ്ങാണ്ട് അവിടെ ചെന്ന് നിർ ത്താ അങ്ങനെയ ആവുമ്പോ നല്ല ക്ഷീണ കേൾക്കാറും ഇതാകുമ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എനിക്കൊക്കെല് യാത്ര ചെയ്താല്
കൊ കൊ കൊറച്ച് കഴിഞ്ഞ കൊറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് പിന്നെ അതേപോലെ തന്നെ ഒരു ഫ്ലവർ ഷോ ഉണ്ട് നല്ല ഫ്ലവ പൂക്കൾ എന്തോ രസമുള്ള
ആ അതില്ല ടൈമില് ചെന്ന നല്ല നല്ല രെസം
നല്ല രസമാണ് ഒരു കെട്ട് പോലെ ഒരു മല പോലെ അവിടന്ന് ഇങ്ങനെ താന്ന താന്ന ഇങ്ങനെ ആ മറ്റേ പോപ്പീസ് ഇങ്ങനെ പല കളറിലും എന്ത് ഭംഗിയണോ അറിയ അത് കാണാൻ തന്നെ
ഇപ്പെ അവർ ഒണ്ട്
ആ ഓരോ ഡിസൈനുകൾ ഓരോ സ്ഥലങ്ങ ഇങ്ങനെ ഓരോ മോഡലുകളൊക്കെ ഉണ്ടാക്കുകാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ പുഷച്ചെടിയ കൊണ്ടൊക്കെ സോഫ സെറ്റ് അതേപോലെ തന്നെ സര ചയറ് മേശ അങ്ങനെയുള്ള പല പല സാധനങ്ങളും അതേപോലെ തന്നെ ഉണ്ടാക്കണ്ടല്ലോ ഈ പുസ്ചെടിയൊണ്ട് നഞമ്മള ഇവിടെന്ന് അതൊന്ന് അത്ര പെട്ടെന്ന ഒന്നും ഇണ്ടാവൂല
ആഹ പക്ഷെ അന്ന് ഫ്ലവർ ഷോ ഇല്ലാത്ത ടൈം ഫോണിലൊക്കെ കണ്ട ഞാന ഇങ്ങനെ ഫ്ലവർ ഷോരോന്ന് കൂട്ടിയിട്ട് നേരിട്ട് കണ്ടിട്ടില്ല
ഇല്ല നേരിട്ട് കണ്ടിട്ടില്ല ഇങ്ങള് കുറച്ചുകൂടി സൗണ്ടിൽ സംസാരിക്കാൻ പറ്റെങ്ക സംസാരിക്കട്ട കേട്ടോ കേൾക്കാൻ ഭയങ്കര പ്രയാസം ണ്ട് ആ അതാണ് ആ പിന്നെ എനിക്ക് അതേപോലെ തന്നെ ഞങ്ങൾ ഇതേപോലെ തന്നെ വയനാട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ വയനാട് പോയ സമയത്ത് ഞങ്ങള് ഞങ്ങള ഇതേപോലെ തന്നെ ഞങ്ങ ട്രാവലറിലാ പോയത്
വയനാടിലാവുമ്പോ നി നിന്നക്കൂലേ നിന്നക്കാവൂലോ അവിടെ
എവിടെ വയനാട് നിന്നിട്ടൊന്നുമില്ല അതും ഞങ്ങള് ഒരു ദിവസത്തേതായിട്ട് പോയത് കാരണം ഞങ്ങള്ൾ ് അഞ്ചു മണിക്കൊട്ട ഇവിടുന്ന് പോയിട്ടുണ്ട് അഞ്ച മണിക്ക് ഇവിടെന്ന് പോയിട്ട് ആദ്യം ഞങ്ങള്ൾ കൊറച്ച നേരം ് മറ്റേവിടെ പോയി അവിടെ ചൊരത്തുമമ്മ കറി അവിടെ അവിടന്ന് കുറച്ച ചായൊക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിന്റെ ശേഷം ഞങ്ങള്ൾ പിന്നും പോയാണ്ട് കുറ സ്ഥലങ്ങളിൽ പോയി ആ അവിടതേ പോലെ തന്നെ യാത്ര അത്രാണ് കൂടുതൽ പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങ നമ്മളിങ്ങനെ ട്രാവലറിലൊക്കെ പോകുമ്പോൾ നമ്മ അതിലുള്ള ഡാൻസ് പാട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടായി കൂടുതലും നമുക്ക് ഇഷ എനിക്കൊക്കെ ഇഷ്ടായത നമ്മളെ വണ്ടിയിലുള്ള പരിപാടികളാ കുടുംബങ്ങളൊന്നാ ഒന്നിച്ച് ചേരയാണല്ലോ ഒന്നിച്ച് ചേർന്നിട്ട് അതേപോലെ തന്നെ പാട്ടും ന്തൊക്കെ ആഹ് ഇങ്ങെനെ ത്തെ ഒര് സാധെൻത്തിന് ഇങ്ങൾ കൽ ല്ല്യാണം ഇങ്ങെൻത്തെ സൽക്കാരം ഇങ്ങെൻത്തെ ഇതിനാണെല്ലോ ഇപ്പം കുടുംബങ്ങളൊക്കെ ഒന്നിച്ച് ചേര് ഒള്ളു അല്ലാത്തതിനൊന്നും കുടുംബങ്ങെളെ ഏ എങ്ങെനെ ഒരാൾ ഇപ്പോ ഇപ്പ അമ്മെൾ എങ്ങെട്ടെങ്കിൽ പോവ് ഇണ്ടെങ്കി അയ് ഇപ്പം അമ്മെൾ അമ്മെളെ കുടുംബക്കാര് മാത്രം അല്ലെ അപ്പ അങ്ങെട്ട് പോവുള്ളു അമ്മെളെ വീട്ടിലുള്ളോര് മാത്രം അല്ലെ അങ്ങെട്ട് പോവുള്ളു എല്ലാരും ഒത്ത് ചേരൂലല്ലോ ഇങ്ങെൻത്തെ ഓരോ സാഹചര്യങ്ങളിലാണെല്ലോ എല്ലാരും ഒത്ത് ചേരാ അതാ അപൂർവ്വങ്ങളിലാണ് കൂടു ഒള്ളു അതാണെയ് ഉം പിന്നെ വേറെ എങ്ങെട്ടെങ്കിലും പോയിട്ട് ഇണ്ടോ ഇങ്ങെൾ
ഞാ വയനാട്ട്ക്ക് ഞാനും പോയിക്
മൂന്ന് വർഷം ആഹ് ആഹ് ഇപ്പ ഇപ്പൊ വയനാടൊക്കെ പോവുമ്പോ അ നിന്നിട്ട് ആവുലെ ഇപ്പൊക്കെ വയനാട് പോവുമ്പോ അമ്മെക്ക് ഭയ കേക്കുമ്പോ തന്നെ ഒരു ബയങ്കര സങ്കടാണ് അവിടെ ചുരൽമലെ ഇതൊക്കെ ആയിട്ട് ആ സങ്കടോവാണ് ചൂരൽ മലേന്റെ ആഹ് അതാണെ ഭയങ്കര സങ്കടാണ് അവിട ത്താ ഓരോ ഇതൊക്കെ അയിന്റെ മുന്നേയാണോ ങ്ങള് പോയത്
ആ അയിന്റെ മുമ്പ് അയിന്റെ മുമ്പത്തെ വർഷവാ തോന്ന്ണ് ണ്ട് പോയത്
ആ അയിന് മുമ്പത്തെ വർഷം ഞങ്ങള് പിന്നെ എന്നാ ശെരിട്ടോ ഞാൻ ഒത്തിരി പണിണ്ട് ഞാൻ ന്ന്ട്ടോ പിന്നെ വിളിക്കാട്ടോ